വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എന്തായി വൈകുന്നേര ചായ ക്കെ കുടിച്ചോ
ഹലോ ആ സുഖം തന്നെയാണ് കേട്ടോ വേകുന്ന ഒരു ചായ നിങ്ങള് കുടിച്ചിട്ടില്ല കുടിക്കണം ഇമ്മടെ ഗ്രാൻഡ പാരൻസ് ഉണ്ട് വലിയ പ്രായൊന്നാവാത്തവരാണ് ഒരു ചായക്കടി ഉണ്ടാക്കുന്നുണ്ട് മുത്തശി ചായക്ക് വേണ്ടി പഴംപൊരി ഒക്കെ ഉണ്ടാക്കുന്ന അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിക്കും ഞങ്ങള് ഇവിടെ ഞങ്ങക്ക് ഇവിടെ പാൽച്ചായന നിർബന്തമ എന്താ അപ്പൊ ഞങ്ങ എന്താ പാല് വാവങ്ങള ഉ ഇവിടെ തൊട്ടടുത്ത്ന്നെ പശുള്ള ഒരാളുണ്ട് അടുത്ത്ന്ന് ഞങ്ങള്ൾ പ പാൽ വാങ്ങും എന്നിട്ട അത് ചായൽ ഉപയോഗിക്കും പലച്ചി കുടിക്കത്തില്ല ചായൽ ഉപയോഗിക്കൂ അങ്ങനെ പാൽ ചായ കുടിക്കും പിന്നെ കടിയായിട്ട് അധിക ദിവസം എന്തെിലൊക്കെ ഞങ്ങള് ഇണ്ട ഉണ്ടാക്കുമ്പോടെ ഇങ്ങനെ പ്രായവർ കള്ളൊണ്ടവക്ക അങ്ങനെ ഉണ്ടാക്കണം പുറത്തുന്ന് വാങ്ങുന്നത് അങ്ങനെ കഴിക്കത്തില്ല എന്താ നിങ്ങള് ചായവിടിയൊക്കെ കഴിഞ്ഞ നിങ്ങൾ ചായക്ക് എന്താ കടിയിട്ടക്ക കൂട്ടാറുള്ളത് എന്താണ് ചായക്ക് ഏ ചായ പൊറത്തായിക്ക കുടിക്കാറുണ്ട്
ഉ ഉ എത്ര പോ വക്ക ആ കടെൽ പോ ആ ഉ ഉ
ഉ
ഉ അത്റ
ക്ക സാധാരണ
ഓ വേപ്പൂരി സാധനങ്ങളെ കൂട്ടല അല്ലേ അപ്പൊ വൽക്കരി സാധനങ്ങായിക്കത്ര നല്ല സാധന എന്നല്ല വയ്ക്കുന്നത് അത് ഇപ്പോ ഒരു ഒരു പാട് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും കൊളസ്ട്രോളൊക്കെ കൂട്ടാനും ഷുഗറൊക്കെ കൂട്ടാനൊക്കെ കാരണമാക്കും മധുരമുള്ള ലഡു അങ്ങനെയുള്ള ജിലേബി അങ്ങനെയുള്ള ഭക്ഷണക്കെ കഴിക്കുമ്പോൾ അതൊക്കെന്ന് പറഞ്ഞാല് നമ്മള് ശരീരത്തി ദോഷത്തിനുമായിട്ട് നന്നായിട്ട് ബാധിക്കും ഉ അപെെ എന്നതും ബേക്കറിക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടും അതാണ് നല്ലത് പ്പ ഈ പെൺകുട്ടികളിലൊക്കെ വരണ പിസി ഓടി അങ്ങനത്തെ അസുഖങ്ങളൊ ഈ ബേക്കറി ഉപയോഗിക്കുന്നത് കൊണ്ടും പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെയാണ് വരുന്നത് ഏറ്റവും നല്ലത് കൈന്നത്ര അപ്പ ഉടുത്താതിരിരിക്ക നല്ല സ്നാക്സ് ഒക്കെല്ലേ അതൊക്കെ നമുക്ക് വീട്ടിലന്നെ ഇണ്ടാക്കാൻ കഴിയൂലെ അങ്ങനെ വീ നല്ല വെളിച്ചെണ്ണേണ് എട്ക്കാറ് ഇത് ന്ന് പറയുന്ന് ഓയിൽ ല് ഇണ്ടാക്കീത് വെളിച്ചെണ്ണേല് ഇണ്ടാക്കിയാല് അതായിരിക്കും ഏ റ്റവും നല്ലത് ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലൊ ചെറിയ കുട്ടി ഇണ്ട് ന്ന് ആ കുട്ടിക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോ ഏറ്റുവും നല്ലത് നിങ്ങള് പൊറത്ത്ന്ന് വാങ്ങ്ന്നത് കൊടുക്കാതിരിക്കുന്നാണ് എത്രയത്ര അസുഖങ്ങളാണ് ഇപ്പ നമ്മള് നമ്മളെ നാട്ടില് രിക്കുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മാക്സിമം വിട്ട് നിക്കണം എന്നുണ്ടെങ്കില് ഇങ്ങനെയൊക്കെ ചെയ്യെണ്ടി വരും ട്ടൊ ആ അപ്പോ കുറക്ക അതുപോലെ ബേക്കറി ഉപയോഗം മാത്രല്ല ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗവും കുറയ്ക്കേണ്ടതുണ്ട് ഇപ്പഴത്തെ ആളുകള്ന്ന് പറഞ്ഞാല് ഫാസ് റ്റ് ഫുഡിനഡിക്റ്റല്ലേ
ആ അത് ശരിയാണ് കൊറക്കാൻ ശ്രമി ക്കുന്നുണ്ട് പക്ഷേ നമുക്കണ്ട് പൂതി വരുമ്പാണ്ട് പോയി കയിക്കലെന്നേണ് ഇപ്പ നിങ്ങള് പറഞ്ഞ മറ്റേ ഫാസ്റ്റ് ഫുഡിന്റെ കാര്യം വളരെയധികം ശരിയാട്ടോ. ഇപ്പൊക്കെ നമ്മള് ആഴ്ചയിൽ ഒരി ക്കലെങ്കിലും പൊറത്ത്പോയി ഷവർമ അങ്ങനെയുള്ള ഭക്ഷണക്കെ കഴിക്കാനാല് നമുക്കൊരു എടങ്ങേറാണ് മുക്കിങ്ങനെ പൂതി വരും അപ്പൊ നമ്മളെ കയ്യില് പൈസ ഇണ്ടാവും ച് യ്യും നമ്മള് പോയി കഴിക്കും ചിയ്യും. അപ്പൊ പ മാക്സിമം പൈസ ഒക്കെ കൊറ തിന്നതന്നെ നല്ലത് പണ്ടൊക്കെ പറഞ്ഞാല് ഇൻകൊക്കെ ഷവർമ്മ ഇഷ്ടല്ലേനി പണ്ട് അത് വേവാവാത്ത ഫുഡ് ആണ്ന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന് ഫാസ്റ്റ് ഫുഡില് ഷവർമ അത് വേവ് വാവാ ത്ത ഫുഡാണ് ന്ന് ചരിച്ച് ഞാനൊന്നും പണ്ടൊന്നും കൈക്ക് കില്ലേനു ഇപ്പൊ ഒക്കെ പറഞ്ഞാല് ഞാനൊക്കെ ഷവർമക്കൊക്കെ അടിക്റ്റാണ് എനിക്ക് എട ക്കത് കിട്ടാഞ്ഞാല് ഇക്ക് എന്തോ പോലെയാണ് അപ്പൊ നമ്മള്ക്ക് അഡിക്ഷൻ ഇണ്ടാക്കുന്ന രീതിയില്ള്ള അജ്നാമോട്ടോ അങ്ങനെയുള്ള സാ ധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇണ്ടാവുന്നത് അഡിക്ഷൻ തോന്നുന്നത് ഫാസ്റ്റ് ഫുഡ് കൊറക്കുന്നതന്നെ നല്ലത് ഇപ്പൊ ഓരോരോ അസുഖങ്ങള് ചെറിയ മക്കളെന്നെ ചെറിയ പെൺകുട്ടികളെന്നെ ഇപ്പൊ നോക്കാണ് ന്ന്ണ്ടെങ്കില് അവർ ഋതുമതി കളാകുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ നേരത്തെ അല്ലേ അതൊക്കെ ഇപ്പോഴ്ത്തെ ഭക്ഷണ രീതി കാരണമായിരിക്കും
ആ അതെ അതെ അത് വളരെ ശരിയാണെ ഇപ്പത്തെ ഭക്ഷണരീതി കാരണാണ് ഇതൊക്കെ കാരണം പണ്ടത്തെ കുട്ടികളൊന്നും ഇത്ര അധികം ബേക്കറി ഐറ്റംസ് അതുപോലെ ചിക്കന് അതുപോലെ ആ ഇങ്ങനെ പൊറത്ത്ന്ന്ള്ള ഭക്ഷ് ണങ്ങളൊന്നും അധികം കഴിക്കലില്ലല്ലോ ഇപ്പൊ കു കുട്ടികളായാലും തന്നെ അവർ ഒക്കെ വേണം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും വേണം ബേക്കറി ആയാലും ചിക്കൻ ആയാലും വേണം അല്ലാഞ്ഞാ അവരും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ടാണ് ഇ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ പെട്ടെന്ന് പെൺകുട്ടികൾ ഋതുമതിയാകുന്നതും വലുതാകുന്നതും പണ്ടൊക്കെ പറഞ്ഞാൽ പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴായിരുന്നു പെൺകുട്ടികൾ ഋതുമതിയാകാറ് പക്ഷെ ഇപ്പ അങ്ങനല്ല ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സ് നാലാം ക്ലാസ് വരെ കുട്ടികളാ കുട്ടികൾക്ക് ആവുന്നുണ്ട് പതുക്കെ നോ ക്കുമ്പോ അതൊക്കെ നമ്മുടെ ഭക്ഷണ രീതി കാരണമാണ്. പിന്നെന്താ വീട്ട്ല് കൃഷികളൊക്കണ്ടോ?
ആ വീട്ട്ല് കൃഷികൾ കൊറച്ചൊക്കണ്ട്. കൊർ കൃഷി മീൻസ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ കൃഷികള് ഒരു ചെറിയൊരു അടുക്കള തോട്ടം പോലെ തന്നെ ഇണ്ടിവിടെ. അതില് നിങ്ങള് തക്കാളി, വെള്ളരി, കുമ്പളം അതുപോലെ കറിവേപ്പിലൊക്കെ നമുക്ക് നമ്മുടെ അമ്മക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളെ തോട്ടത്തില്ണ്ട് ട്ടോ പിന്നതുപോലെ ആ മറ്റേ പച്ചമുളക് ണ്ട് വഴുതന ണ്ട് പഞ്ചായത്ത് ത്ത്ന്ന് വൈതനങ്ങ കിട്ടീനി വൈതന തയ്യ് വൈതന, പച്ചമുള ക് തക്കാളിയുടെയൊക്കെ തയ്യ് പിൻ അതൊക്ക കുയിച്ചിട്ട് അയില് തക്കാളി ധികം ഇണ്ടായില്ല പക്ഷെ വൈതന നല്ലോം ഉണ്ടായിരുന്നു ട്ടോ. പിന്നെ നമുക്ക് പഞ്ചായത്ത് നിന്ന് തന്നെ വെ ഇഞ്ചി അതുപോലെ മഞ്ഞള് ഇതിന്റെ വിത്ത് കിട്ടീനി അതും ഞങ്ങള് കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കൃഷികളൊ ക്കണ്ടോ
ആ ഞങ്ങക്കും ചെറിയ രീതിയിൽ നിങ്ങള് പറഞ്ഞ പോലൊക്കെള്ള കൃഷികള്ണ്ട്. എന്നാലും അധികല്ല നമുക്ക് അധിക സ്ഥലല്ല അപ്പൊ പിന്നെ അധികം ചെയ്യാൻ വയ്യല്ലോ. വീടിനോട് അടുത്തൊരിത്തിരി സ്ഥലോണ്ട് അതില് നമ്മള് ചെറിയ രീതിയിൽ കൃഷികളൊ ക്കെ ചെയ്യും. കൃഷികള് നിങ്ങള് പറഞ്ഞ പോലെ പച്ചമുളക് അങ്ങനത്തെ തക്കാളി അങ്ങനെ ചെറിയ രീതി യിലുള്ള കൃഷികൾ. പിന്നെ ഇപ്രാവശ്യം ഒരു കുമ്പളം നിങ്ങള് വിത്ത് ഇങ്ങനെ കുമ്പളം ഉണ്ടാക്കിയന്റെ വിത്ത് അങ്ങനെ എറിഞ്ഞേല് ഇണ്ടായതാണ്. പടോം മുളക്കാറില്ലെ അങ്ങനെ മുളച്ചതാണ്. പക്ഷേ അതൊരു മരത്തുമേൽ ഇങ്ങനെ പടർന്നു പോയി അതിമന്ന് നിറയ കായ്കൾ ഞങ്ങക്ക് കിട്ടിട്ടുണ്ട്. നമക്ക് നമ്മള ആവശ്യത്തിനും പുറമേ ഞങ്ങൾ അയൽവാസികൾക്കൊക്കെ കൊടുത്തു. എന്നി ട്ടും അതിൽ ഒരുപാട് കായ്കൾ ഉണ്ടായിട്ട് ഞങ്ങള് കടയിൽ കൊണ്ടു കുറേ വിറ്റൊക്കെ ചെയ്തിനു. അത്രയും കിട്ടിയിരുന്നു. ആ പിന്നെ നമ്മള് വളമ ഒന്നിട്ട് കൊടുക്ക അപ്പ അതങ്ങനെ പടോം മുളച്ച് അത്ര കുറേ ഉണ്ടാകുമ്പോ നമുക്കന്നെ ഒരു സന്തോഷാണല്ലോ എന്നിട്ട് ഇപ്പ ഇപ്പൊ ഉണ്ടായി തീർന്ന്ട്ടോ ഞങ്ങൾ എന്നിട്ട് അതിന്റെ ആ കുമ്പള ത്തിന്റെ വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്ന ത്രീം കായ് നമുക്ക് കിട്ടിയപ്പം നല്ല ഗുണനി ഗുണനിലവാരമുള്ള ഒരു കുമ്പളങ്ങമരാണെന്ന് മനസ്സിലായി മരല്ല കുമ്പളങ്ങത്തിന്റെ വള്ളി. അങ്ങനെ വിത്തൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇവിടെ ഫലവൃക്ഷ തൈകളായിട്ട് മ് ചെറിയ രീതിൽ ഒരു റമ്പൂട്ടാൻ മരണ്ട്, ഒരു പ്ലാവ് മരണ്ട് ഈ മൂന്നെല്ലം കൊണ്ട് കഴിക്കുന്ന പ്ലാവ് മരം അതന്നെ ഉള്ളൂ അതിനുള്ള സ്ഥലേ ഞങ്ങക്കൊള്ളു. ആ നിങ്ങളവിടെ ഇങ്ങനെ പലവൃക്ഷ തൈകളൊക്കെ ഉണ്ടോ?
ആ ഞങ്ങങ്ങളവിടെ ഫലവൃക്ഷത്തകള് ആ നിങ്ങള് പറഞ്ഞ റമ്പൂട്ടാൻ ഇണ്ട്, അതിരണ്ട് തയ്യുണ്ട്, ഇപ്രാവശ്യം ഒന്നില് കായി ഇണ്ടായി, ഒന്നില് കായി ഇണ്ടായിട്ടില്ല. കായിണ്ടായതിവിടെ മഞ്ഞ റംമ്പൂട്ടാനിലാണ്. മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ്. അത് ആ മരത്തമ്മല് ഇപ്രാവശ്യം ഒരു വ് അഞ്ചാറ് ചക്ക ഇണ്ടായിണ്, അതില് ഇപ്പഴാണ് ചക്ക പഴുക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ മറ്റേ മാങ്കോസ്ട്രി ഇണ്ടല്ലോ അതിണ്ട്, കായ്ച്ചിട്ടില്ല അടുത്ത കൊല്ലക്കവുമ്പോ കായ്ക്കുമായിരിക്കും, പിന്നെ പേരക്കിണ്ട്, പേരക്ക് സീസൺ ആവുമ്പോ നറയ പേരക്കുണ്ട് അവ രണ്ട് പേരക്ക മര ഇള്ളത്, ഒന്ന് ചുവപ്പുള്ളിൽ ചുവപ്പുള്ള പേരക്കുമര അതുപോലെ ഒന്ന് സാധാ പേരക്ക മരം പക്ഷെ ഒരുപാട് കായ്കൾ ഇണ്ടാവ്ട്ടോ അതുമല് മ് പിന്നെതുപോലെ ആ അത്രൊക്കെ തന്നെ ഇവിടെയേ ഉള്ളു. പിന്നെ കുഴിച്ചിടണ ഇനി നൈസറില് പോയി വെറൈറ്റി ഫലവൃക്ഷ തൈകളൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവ ഒന്ന്ല വൃക്ഷത്തൈകളൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടണം നോക്കട്ടെ ഇന് പോയി നോക്കണായിന് പിന്നെ എന്താ പിന്നെന്താ നിങ്ങള് ഏ സ്കൂളൊക്കെ തോറന്നല്ലേ അപ്പൊ കുട്ടികളൊക്കെ പോകുമ്പോൾ ഒറ്റക്കായിയിരിക്കും വീട്ട്ൽ
ആ സ്കൂൾ തൊറന്നു കുട്ടികളൊക്കെ പോയുമ്പോ നമ്മൾ ഒറ്റക്ക് എന്നെയെണ് അങ്ങനെ ഒറ്റക്ക് ഇള്ള സമയത്താണ് നമുക്ക് ഇങ്ങനെ കൃഷികൾ അങ്ങനെയൊക്കെ ചെയ്യാനും തോന്നൽ ട്ടോ ആ ഓക്കെ എന്നാ ശരി ട്ടോ അങ്ങെനെ പിന്നെ വിളി
ആവോ ഒക്കെ ഓക്കെ എന്നാ ശരി പിന്നെ വിളിക്കാവേ.